ഹലോ
ഹലോ
ആഹ് എന്താ വിശേഷം?
നല്ല വിശേഷം. ഓഹ് ഭക്ഷണൊക്കെ കഴിഞ്ഞ്
ഏഹ് കുട്ടികളൊക്കെ എവിടെ
കുട്ടികളൊക്കെ കളി കൾക്കാൻ പോയിന്
ഓഹ്
എന്താ ഇങ്ങളൊ
ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ് ഉം ഓഹ് ന്റെ മോൻ ന്റെ മോന് ചെറിയൊരു അലർജിന്റെ ഇത് പ്രശ്നം ഉള്ളതുകൊണ്ടിപ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്.
അതെ എവിടെ ഹോസ്പിറ്റലിലാ പോയത്
നമ്മള് എന്താ മഞ്ചേരി താലൂക്ക് ആശുപത്രിയിലാ പോയത് കോളേജിലാണ് അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ പെട്ടെന്ന് രാത്രി ഇങ്ങനെ എന്താ ജലദോഷോം തുമ്മലൊക്കെ ആയിട്ട് വന്നതാ
അതെയാ
ഉം ഇപ്പ ഇന്നിട്ട് ഇപ്പൊ ഡോക്ടറെ കാണിച്ചു ആഹ് രാത്രി ഇന്നലെ രാവിലെ ഇങ്ങനെ കളിക്ക്‌ ക്കാൻ പോയോടുത്ത്ന്ന് ഇങ്ങനെ ഫുട്ബോൾ നല്ലോം കളിക്കും അപ്പൊ അവിടുന്ന് മഴ കൊണ്ട് കളിച്ചിരുന്നു.
അതെ മഴെ പാറ്റിയപ്പൊ മഴെ പറ്റിട്ടുണ്ടാവും ഇപ്പൊത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ
നല്ല മഴ ഇണ്ടല്ലേ മഴയും വെയിലും പാടള്ള കാലാവസ്ഥയല്ലേ
അതെ
ഉം പിന്നെ ഓന് ന്ന് പറഞ്ഞാല് മയ അലർജി ആദ്യെയുള്ള കുട്ട്യാണ് ഇങ്ങനെ പൊടി പിന്നെ അങ്ങനെ വെച്ചല് ഇതുണ്ട് അയിനൊക്കെ ഇങ്ങനെ വിട്ട് നിക്കണം ന്ന് ഡോക്ടർ ആദ്യെ പറഞ്ഞിട്ടുണ്ട്
അതെ എനിക്കുണ്ട് അലർജിന്റെ ചൊമെയ്
ഉം
ഒരുപാട് ഡോക്ടർ കാണിച്ചേനു മാറ്റം കാണണില്ല മരുന്ന് കുടിക്കുമ്പോ ഉണ്ടാവും പിന്നെ മരുന്ന് സ്റ്റോപ്പ് ഇപ്പൊ ഇതേ വീണ്ടും തുടങ്ങും
ഇപ്പ എങ്ങനെ ഞങ്ങളവിടെ അടുത്തുള്ളൊരു ഇത്താത്തെ പറഞ്ഞതാണ് എന്താ ഹോമിയോ കാണിച്ചാ മതി അപ്പൊ മരുന്ന് മറ്റേത് നമ്മള് ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട് ഇണ്ടാവും നമുക്ക് താങ്ങാ കഴിഞ്ഞഞോളണന്നില്ല ചെല ടൈ ചെല ഡോസ് കൂടിയ മരുന്നുകളൊക്കെ ഹോമിയോ ആവുമ്പോ സാവധാനേ മാറുള്ളൂ മാ മാറിക്കിട്ടി കിട്ടിയ പിന്നെ ഉണ്ടാവൂലന്നൊക്കെ പറയണ്ട് ഉം നിങ്ങള് ഒന്ന് നോ
വരേം ചികിത്സിച്ചിട്ടില്ല ഉം ഹോമിയോലൊന്ന്
ഉ അപ്പം ഞാന് ഡോക്ടർടെ നമ്പറൊക്കെ നിങ്ങൾക്ക് വിട്ടു തരണ്ട്
ഓ
ഊം നിങ്ങളൊന്ന് വിളിച്ച് അയിന്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ട് പോയാ മതി.. അത് വൈകുന്നേരാണ് ഉണ്ടാവാറ് ഡോക്ടറ് ഊം അപ്പം ബുക്ക് ചെയ്തിട്ട് പോയാ മതി അത് മഞ്ചേരി തന്നെയാണ് അപ്പൊ നല്ല ഡോക്ടറാണ് നല്ല സീനിയറിറ്റീള്ള ഡോക്ടർണ്
അതെ
ഉം
നിങ്ങൾ അവടെ നമ്പറൊന്ന് സംഘടിപ്പി ച്ച് തരണേ
ആം നമ്പറെന്റെ അടുത്തുണ്ട്
ഓ ഓ
ആഹ് ഒരോട് എല്ലാ കാര്യങ്ങളും പറയാ നമ്മള് ഇന്നെ എന്തെ ക്ക്യേ കുട്ടിക്ക് അലർജിക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ പറഞ് എല്ലാ കാര്യങ്ങളും ഡീ റ്റെയിൽഡായിട്ട് പറഞ്ഞാല് ഓല് അതിനനുസരിച്ച് മരുന്ന് തരും പക്ഷെ കൊറേ ഇങ്ങനെ ഏ പ്രാവശ്യം കാണിക്കാൻ വരണം അതൊരോ സ്റ്റെപ്പ് ആയിട്ടാണ്
ആഹ് ആഹ് ഹോമിയാവുമ്പോ അങ്ങനെയാണല്ലോ കൊറേ കുടിക്കണല്ലോ
ഉം അയിന്റെ ഇതിൽ ങ്ങനെ നിന്നാല് വേഗം മാറും
ആഹ് ആഹ്
ഉം ന്റെ മോന് ഇംഗ്ലീഷ് മരുന്നൊക്കെ ഞാൻ കൊറെങ്ങനെ കാണിച്ച തേനി അപ്പം മരുന്ന് താങ്ങാൻ കൈയായിട്ട് ക്ഷീണിക്ക കുട്ടി അപ്പൊ പിന്നെ ഞാനത് ഒഴിവാക്കി ഉം എന്താണീ വലിയ പെരുന്നാളല്ലേ വരുന്നേ
ഓ വലിയ പെരുന്നാള് വരാറായി സ്കൂൾ തൊറക്കലും വലിയ പെരുന്നാളും
ഓ ഒരുമിച്ചാലേ
സം
ആഹ് വലിയ പെരുന്നാക്ക് ഡ്രസ്സൊക്കെ ഇട്ക്ക്ണ്ടോ
ഓ ഇട്ക്കണം
ഉം കുട്ടികള്ക്കൊക്കെ ആഹ് ആഹ് ഇങ്ങളെവിടെ ഹേ ഇപ്പ ഇങ്ങനെ ചെല ഏരിയക്കൊക്കെ നോട്ട്ബുക്ക് ക്കൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓഫറില് ഫ്രീയല്ല ഓഫറിൽ കൊടു ക്ക്ണ്ട് ന്നൊക്കെ കേട്ടിണ്ടായിരുന്നു
അതെ
ആഹ് നമ്മളെ വിടെ ഇണ്ട് അട്ത്ത്
ആഹ് ആഹ്
ആഹ് ഇങ്ങള് വരാണെങ്കില്
എത്ര നോട്ട് ബുക്ക് ഇണ്ടാകാവലെ
ആഹ് ഞമ്മളിപ്പം പത്ത് നോട്ട് ബുക്ക് വാങ്ങാണെങ്കിൽ അഞ്ചു നോട്ട് ബുക്ക് ഫ്രീ ആണ് ആഹ്അങ്ങനെ ഓഫറാണ് അതിങ്ങനെ എത്രയോ ഈ ഏഹ് സ്കൂളിന്റെ സ്കൂൾ തൊറക്കുന്നതിന്റെ നാല് ദിവസം മുന്നേ വരേ ഒള്ളൂ അപ്പം അതിന് മുൻപെന്നെ വാങ്ങണം
വാങ്ങണം
പിന്നെ ആഹ് ബാഗ് വാങ്ങ്ണെങ്കിൽ പെൻസിൽ ബോക്സ് അങ്ങനത്തെ അയിന്റെ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ ഇണ്ട്
ആഹ് ആഹ്
ഭയങ്കര തെരക്കപ്പ വിടെ
ആഹ്
ഇങ്ങള് മക്കളൊക്കെ ഇന്ന്പ്പം ആഹ് ആഹ് ആഹ് ഹോസ്പിറ്റലിലിപ്പം മരുന്ന് ന് വരി നിക്കാണ്
അതേ
ആഹ് അപ്പൊ ഭയങ്കര തെരക്ക്ള്ള ഹോസ്പിറ്റൽ ആയോണ്ടെ
ആഹ് ആഹ്
ഉം
ഓപി ടൈം കഴിഞ്ഞല്ലേലഇപ്പം കാശുലിറ്റിയിൽ ആയിരിക്കും ലെ
ആഹ് ക്യാഷ്വാലിറ്റിയിലാ കാണിച്ചത് അപ്പൊ ഭയങ്കര തെരക്ക്ണ്ട് കൊറേ ഇങ്ങനെ എമർജൻസി കേസുകൾ ഇങ്ങനെ വരുന്നൊണ്ട് ഓരോ നോ നോക്കണതിലും പിന്നെ മരുന്ന് കൊടുക്കുണൊട്ത്തും ഭയങ്കര തെരക്ക് ഫുഡ് കയിക്കാനൊക്കെ പോയിട്ട്ണ്ട്
ആഹ് ആഹ്
ഉം ഇങ്ങള് പിന്നെ എന്താ ആഹ് എവിടേക്കെങ്കിലും വെക്കേഷനില് ടൂറ് പോവേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നോ
പോയിട്ടില്ല പോകണംന്ന് ആലോചനയിലുണ്ട്
ഉം ഏതേലും സ്ഥലങ്ങള് കണ്ട് ഏതെങ്കിലും സ്ഥലങ്ങള് കണ്ടിട്ടുണ്ടോ
ആഹ് വയനാട് വൈത്തിരി റിസോർട്ടക്കൊക്കെ പോകണംന്ന്ള്ള പ്ലാനിങ്ങിലാണ്
ആഹ് അത് നല്ല ഞാൻ പോയ റിസോർട്ടാണ് ന നല്ല സു പ്പർ അടിപൊളി റിസോർട്ട് ആണത്
അതെയോ
ഉം സ്വിമ്മിംഗ് പൂൾ ണ്ട് കുട്ടികൾക്കും ഉം കളി കളിക്കാള്ള പാർക്കും അങ്ങനെയൊക്കെള്ള റിസോ ട്ടാണ് നമ്മക്ക് പിന്നെ അവിടെ എത്തിയാ പിന്നെ ഇങ്ങട്ട് പോരാൻ തോന്നൂല നമ്മള് പക്ഷെ ഫുഡ് രാവില്ക്കത്തെ ഫുഡ് അവിടുന്ന് കിട്ടും നൈറ്റ് രാത്രിക്കത്തെ ഫുഡ് അവിടന്ന് നമ്മള് ഇവിട്ന്നേ നമ്മള് ഉണ്ടാക്കണം അപ്പം അതിനുള്ളതൊക്കെ നമ്മള് ഇവിടുന്ന് കൊണ്ടുപോകണം
അതെ
ആഹ് അല്ല പിന്നെ നമ്മള് കൊണ്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലേൽ അവിടെ ഏഹ് അവിടെ ഒരട് ചോയിച്ചാല് ഓല് ഏർപ്പാടാക്കി തരും അടെ റിസോർട്ടില്ള്ള ആൾക്കാരോട് പറ്ഞ്ഞാല്
ആഹ് ആഹ് ആഹ്
നല്ല അടിപൊളി ഇതാണ് ഇപ്പം അയിന് പറ്റിയ കാലാവസ്ഥയാണ് തണുപ്പായോണ്ട് നല്ല വ്യൂ ഒക്കെ ള്ളെ
പോണം എന്നുള്ളൊരു ആലോചനയിലുണ്ട്
ആണോ ന്നാ എന്തായാലും ങ്ങക്ക് പറ്റിയ സ്ഥലാണ് ഉം പിന്നെ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആണ് നല്ല അധികം അങ്ങനെയല്ല ഫാമിലി ആയിട്ടൊക്കെ പോകാണെങ്കി തേ കുറഞ്ഞ പൈസേ ഒള്ളൂ
അതെ ഞങ്ങൾ ഫാമിലി ഒരഅൻപത് പേരൊക്കെ ണ്ട്
ഓഹ് ന്നാ പിന്നെ എന്തായാലും നിങ്ങൾക്ക് പറ്റും അതൊരു വല്ല്യയ റിസോർട്ടാ ഇങ്ങക്ക് ഇങ്ങനെ കപ്പിൾസ് ആയിട്ട് റൂം എടുക്ക അല്ലെങ്കിൽ മൊത്തത്തില് അങ്ങനെയൊക്കെ എടുക്കാൻ പ റ്റിയ ഇത് അവിടെണ്ട് പിന്നെ അവിടെ പോരാത്തന് ട്രക്കിങ്ങും ഉണ്ട് നമുക്ക് ഇനി പ്പോ ഏഹ് എന്താ ട്രക്കിങ്ങിന് പോണോല്ക്ക് അങ്ങനെ അയിനുള്ള ജീപ്പും സൗകര്യങ്ങളും അതൊക്കെ ണ്ട്
അവിടണ്ട് ല്ലേ
ഉം
ആഹ് നമ്മള് ബുക്ക് ചെയ്യണ്ടി വരുംല്ലേ
ആഹ് ബുക്ക് ചെയ്യണം
സീസണ് ആയതോകൊണ്ട്
ആഹ് അതെ ഇപ്പൊ വെക്കേഷൻ ടൈം ആയോണ്ട് ങ്ങനെ ഓരോ എല്ലാരും പ്പോ വന്നാലൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലതാ
അതെ
ഉം ഞാൻ പോയ റിസോർട്ട് ആണെങ്കില് ട്ടോ അവിടെ നല്ല സൂപ്പർ തന്നെ താണ്
ത്തിരി റിസോർട്ട്ല്ലേ
ആഹ് അതന്നെ
ആഹ് ആഹ്
പിന്നെ ഇങ്ങളെ എന്തേലും കൃഷി അങ്ങനെ എന്തേലും ഒക്കെ ചെയ്യ്ണ്ടോ
ഓഹ് കൃഷിണ്ട് പക്ഷെ നമ്മള അടുക്കളത്തോട്ടം ആയിറ്റുള്ളൂ അല്ലാതെ വല്യേ ഇതന്നും കൃഷിയൊന്നൽ
ഞങ്ങളെ വീട്ട്ക്ക്ള്ള ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ളേള ഉം ആഹ് അപ്പ ചെറിയ ഇങ്ങനെ ത ക്കാളി പയറ് ആഹ് അങ്ങനെയൊക്കെ ഉള്ളൂ.
ണ്ടാ
ഓഹ് വെണ്ടക്കക്കേ ണ്ടോ? ഉം
മത്തൻ, വെള്ളരി, കുമ്പളം
ഉം കുടുംബശ്രീ ആയിട്ട് ങ്ങനെ ഉം ഉള്ള സ്ഥലത്ത് ങ്ങനെ. ഉം ഈ മത്തന്റെ എല ഇങ്ങനെ താളിക്കും ന്നൊക്കെ പർഞ്ഞ് കേ
അതെ നല്ല നല്ല ടേസ്റ്റ് ആണ് മത്തന്റെല താൾച്ച.
ഓഹ് അതെങ്ങനെയാ? അയിന്റെ റെസിപ്പി അയിന്റെ റെസിപ്പി ഒന്ന് പർഞ്ഞരോ?
അത്
ഉം മത്തൻ്റെല അത് ആഹ്
നമ്മള് എന്താ ചീരുള്ളിം വെളുത്തുള്ളിം പ ച്ചമുളക് എണ്ണയിൽ മൂപ്പിക്ക.
ആഹ്
എന്നിട്ട് കഞ്ഞിവള്ളം ഒഴിക്ക. ആഹ് ഓഹ് കഞ്ഞിവെള്ള
ഉം ഉം പ്പ ടേസ്റ്റ് ണ്ടാവോ?
നല്ല ടേസ്റ്റ് ആണ്.
ഉം
ങ്ങള് കഴിച്ച്
ഈ മത്തന്റെല ങ്ങനെ അച്ച് അത് അങ്ങനെ ഇ ടലാണോ എന്തെക്ക
അല്ല അഹ് പ്പ അഹ് ഇങ്ങനെ പിച്ചാ അയിൻ്റെ നാര് കളയണം. നാര് ആഹ് ആഹ് കട്ടിണ്ട അത് നാര് കളഞ്ഞിട്ട്
ആഹ്
കഞ്ഞി വള്ളത്തിലിട്ട് തളപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ ങ്ങള് ണ്ടാക്കി നോക്കീട്ട്ന്ന് പറയണേ. കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണ്ടി.
ഞാനിങ്ങനെ പറയണേ കേട്ടിട്ടുള്ളൂ മത്തന്റെല താളിക്കുംന്നൊക്കെ. അതൊരു വല്യ എലയാണല്ലോ അപ്പ മ്മളെ എങ്ങനെ താളിക്ക നമ്മള് മുരിങ്ങയില താളിക്ക്ണതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ണ്ടാക്കിട്ടുണ്ട്. ശീ മത്തന്റെലങ്ങനെ ചെയ്ത് നോക്കിട്ടില്ല.
മത്തന്റെല്ല ഉപ്പേരിക്ക അങ്ങനെ ഒരുപാട് ഓഹ് ഉപ്പേരി വെ ക്ക അതോണ്ട് ഉള്ളി വടണ്ടാക്ക ഉള്ളിക്ക് പകരം ഈ മത്തന്റെല അരഞ്ഞിട്ട്
അപ്പ ഈ എലന്റെ ഫ്ലേവർ അല്ലേക്കര മത്തന്റെ എലന്റെ?
അല്ല അല്ല നല്ല ടേസ്റ്റാ.
ഉം ഇങ്ങളക്കെ അതൊക്കെ ണ്ടാക്കി നോക്കിണ്ടോ?
അതൽ നല്ല അടിപൊളി ടേസ്റ്റ മക്കൾക്കൊക്കെ സ്കൂള്ട്ട് വരുമ്പോ ണ്ടാക്കാൻ പറ്റിയേ
ആഹ് എല വർഗ എല എലേ എല വർഗങ്ങളൊക്കെ കഴിക്കണംന്നാണല്ലോ.
അപ്പ ഇതുപോലെക്കെ കാട്ടിയാല്
ആഹ്
അവർ കഴിക്കും.
ആ ആദ്യയിട്ടാ ഞാനിങ്ങനെ മത്തന്റെല ഉള്ളി വടെക്കെ ഉണ്ടാക്കാന്ന് കേക്കുന്ന് അപ്പ എന്തായാല ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ങ്ങൾ പറ യും പോലെ മത്തന്റെല താളിച്ചതും അത് ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കണം.
ആ ഹ്
ഉം എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ?